ഹലോ
ഹലോ
ഹലോ കേൾക്കാവോ എന്തൊക്കണ്ട് വിശേഷം എന്തൊക്കണ്ട് വിശേഷം നല്ല ആ മഴണ്ടവിടെ
ഇല്യ മഴൊന്നുല്ല ഇപ്പൊ ഇനി രാവിലെ സുബ്ഹിക്ക് പേഴുതാ പിന്നെ പേഴുതില്ല
പെയ്തിട്ടില്ലല്ലേ ഇവിടത ഇപ്പൊ കാറ് മൂടി ഇതു വരെ വെളിച്ചെണ്ടേന്ന് ഇപ്പതാ കാറും മൂടി വര്ണ് മഴ പെയ്യ പോവ പെയ്യ പോവ അതാണ് ഇവിടത്തെ സ്ഥിതി അങ്ങനെയാണ് ഇന്നലെ
ആ ഇന്നലെ നല്ല മഴ എനി ഇന്നലെ നല്ല മഴ ഇണ്ടായിനി
ഇവിടിം അങ്ങനതന്നെ ഇന്നലൊന്നും നല്ല മഴ ഉണ്ടായില്ല എങ്ങനെ ഭക്ഷണം ഒ ക്കെണ്ടാക്കിയോന്നിട്ട്
ആഹ് ഭക്ഷണൊക്കെണ്ടാക്കി ആ റെഡി ആയോണ്ടിക്കുന്നുള്ളു റെഡി ആയോണ്ട് നിക്ക്ണൊള്ളു
ഏഹ്
ചിക്കൻ കറി ആണ് ഇൻക്ക് പണിക്കാര്ണ്ട് പണിക്കാര്ണ്ട് വീട് പണിയാണ്
ഉം വീട് പണിയോ ഓ മേലക്ക് എടുക്കാണോ അല്ലെങ്കിൽ വയറിങ്ങോ മേലക്കോ വയറിങ് പണിലെ ആ ന്നിട്ട് എന്തായി നട
ആ ഒരു വിധ ആഹ് ലാസ്റ്റ് ലാസ്റ്റാണ് ഇനി രണ്ടീസതെ പണികൂടിണ്ടാവും ഏത് പണി തൊടങ്ങിയച്ചാ വേൻ അങ്ങട്ട് കയൂലല്ലോ ഉ
അതാണ് ആ ഇങ്ങൾ തായേ ഇപ്പം മേലക്ക് എടുത്തതാണോ അല്ലെങ്കിൽ മുമ്പ് വീട് ഒന്നാകെ എടുക്കാണോ രണ്ടു നല ആയിട്ട്
ആ ആദ്യം ഒരു ഒരു ഇതൊല്ലൂ നീ ഇപ്പൊ മേലക്ക്ട്ക്കാ
ആ ഇന്റെ വീട്ടിലും അങ്ങനതന്നായിരുന്നു എന്താണ് ഞങ്ങൾ ഇതേപോ തന്നെ താഴൊരു നിലായിരുന്നു പിന്നെ ഇങ്ങനെ ചോർച്ച വന്നിട്ടില്ലേ വെള്ള മഴൊക്കെ പെയ്യുമ്പോ ഇങ്ങനെ നനയ അപ്പൊ പിന്നെ ഞങ്ങളിതേ പോലെ തന്നെ മേലക്കെടുത്ത് പിന്നെപ്പം മേലക്ക് എടുത്തങ്ങട്ട് വെച്ച് കൊറെ കാലം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ എന്താണ് ടൈലൊട്ടിച്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ രണ്ടു മൂന്നാലീസം മുന്നെപ്പോ വയറിങ് കഴിഞ്ഞിട്ടുള്ളു ആ ഓരോ പണി വരും ഉം ആ പൈസണ്ടാവണെ
പിന്നെങ്ങനെ ഓരോ പണിണ്ടാവൊല്ലോ.
ആഹ് അതാണ് പിന്നെന്ന് പർഞ്ഞ കയ്യില് പേസിം വാണന്നെ.
ആഹ് അതന്നെ. പൈസണ്ടെങ്കിലെന്നെ ഏതോ വേം വേം മുന്നോട്ട് പോണെങ്കില് നല്ല പൈസവാണം. കൊറേഷെ കൊറേഷെ ആവുമ്പത് പണി തീർന്ന്ട്ടൂല പിന്നെ അത് കയ്ഞ്ഞിട്ട് പിന്നെണ്ടായിട്ട് പിന്നെ ആയ്ച്ചേങ്ങന്ന് വിളിക്കണം അങ്ങനെ പിന്നെ പണിക്കാര് വേം വന്ന്ട്ടൂല അങ്ങനൊക്കെ ഓരോ പ്രശ്നാണല്ലോ.
ആഹ് അതാണ് ഇവിടെ പണിക്കാര്ന്ന് പറിണത് കാണാംതന്നെ ഒരീസം വന്നാ പിറ്റേദീസം ഓലെ കാണൂല. ഓല് വേറെവ്ട്ക്കെങ്കിലും തൊ ട്‌ങ്ങി വെക്കും എന്നാൽ തൊട്ങ്ങി വെച്ചാലല്ലെ ഇവല് വേറെ ഉള്ളോരേ വിളി നിക്കാതെക്കുള്ള അങ്ങനെ എല്ലോട്ത്തും ഒന്ന് തൊട്‌ങ്ങി വെച്ച്ട്ട് ഓല് പോവും.
ആ എന്നിട്ട് പിന്നെ ഒരാള രണ്ടാളോ വരും ഫസ്റ്റില് ഓല് ഒര് ഹ് നാലാളൊക്കെ വന്നാണ്ട് പിന്നെ രണ്ടാളോ ഒരാളോ രണ്ടാളോ വന്ന് പിന്നെ പണി തീർന്ന്ട്ടൂല നമ്മുക്ക് ച ചട്ച്ചോവും പണിട്ത്താട്ട്.
ഞമ്മക്കിത് വേഗം പെട്ടെന്ന് തീർന്നാലല്ലേ നമ്മൾ തൊക്കെ അകന്നായ്ട്ട് മാറിക്കെട് ക്കോലൊന്നും നന്നാക്കാനും ഇതാക്കാനും ഒക്കെ കയ്യ.
പിന്നെ നമ്മളെ പണിയല്ലേ പിന്നെ അഹ് നന്നാക്കണം.
ആഹ് അതാണ് ഇതാണ്ട് പെട്ടെന്ന് ഇവര് തീർത്ത് തര്യാണെങ്കി ഇപ്പ കൊഴപ്പൊന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെ
പ്രത്യേകിച്ചും ഈ പാർക്ക്ണെ വീടൊക്കെ ആവുമ്പോ അമ്മക്ക് പിന്നെ അഹ് എന്തോര് ബുദ്ധിമുട്ടാ എല്ലാ ത്തേനെ അത്ര ബുദ്ധിമുട്ടില്ല. പിന്നെ അങ്ങനെ എ പണി അങ്ങനെട്ത്താൽ മതിയല്ലോ.
ആ അങ്ങൻത്തെ ഇപ്പ ഞങ്ങക്ക് വീട് ട്ട്ക്ക്‌ണ്ട് ഞങ്ങക്ക് വീട് ഇട്ക്ക്‌ണെ എന്തേ വിചാരിച്ചാല് ഇപ്പ പണിക്കാര് വന്നത് കയ്ഞ്ഞ രണ്ട് മാസം മുന്നേ ഇതേപോൽ തന്നെ ആദ്യം തന്നെ അമ്മളെന്തെയ്ത് ത ഇത്ട്ട് തറ ഇട്ടാണ്ട് വെച്ച് തറ ഇട്ട് വെച്ചേന്റെ ശേഷം പട വെയ്യാന് കൊറേ ദിവസം കഴിഞ്ഞിട്ട് ഓല് പടവെയ്ത് ഓല് പോയി ഇപ്പ അന്ന് തൊട്ട് അന്ന ബോട്ടിന്റെ അന്ന് ഇല്ലേ ഇവിടെ അതേപോൽ തന്നെ പോയിട്ട് അന്ന് പണിക്കാർ വന്ന് പോയതാ.
യാ അള്ളാ.
എ നാട്ട് പോയതാ ഒൽക്ക് പെര്ന്നാളും വോട്ട് ഒക്കെ കഴിഞ്ഞ് വരാന്ന് പർഞ്ഞ് ഇന്നേ വരെ വന്നിട്ടില്ല അങ്ങനെ ആ ഹിന്ദിക്കാരാണ്.
ഉം ഓലെ വേം കിട്ടൊള്ളൂ കിട്ട്യാലും ഇതെ പർഞ്ഞര്ക്ക്‌ കിട്ട്യാനല്ല ഉഷാറാട്ടോ പണി ഇപടെ തേപ്പിന് ഹിന്ദിക്കാരേനി.
ആഹ് ഈ കിട്ട്യാ ഭയങ്ക ആഹ് കിട്ട്യാ ഭയങ്കരെ ഉഷാറാ പക്ഷേ കി ട്ടൂല അതാണ് കൊയപ്പം പിന്നെ നേര്ത്തിന് വരൂല വന്നാലല്ലേ ഞമ്മക്ക്
ആ വന്നാ വേ എട് തീ നല്ല ഉഷാറ് ആവും.
തീർക്കും നല്ല ഉഷാറാണ്. അതാണ് പിന്നെ ഇതാണ്ട് കഴിഞ്ഞാലാണ് നമ്മുക്കൊരു ആ ആഹ് പൈസ നമ്മളെ നാട്ടിൽ ഇപ്പം ഇപ്പൊര് ശമ്പളം കൂട്ടണംന്ന്ർഞ്ഞ് നിക്ക്‌ണ്ട് ആദ്യത്തെ പോലെന്ന് ഇപ്പോ ഇപ്പ ആദ്യം ഓര്ക്കെന്ന് പറയാണെങ്കി ഓലെ ഗൾഫ് രാജ്യം പോലെണ് നമ്മക്ക്‌ അവ്ടെ ഗൾഫ് ലങ്ങനെ നമ്മളെ ഒര്ക്ക്‌ പണിഎട്കാത്തെ അതേ മാതിരി ഓൽ പ്പ‌ ഇതൊരു ഗൾഫ് രാജ്യം
ഇവിടെ അയ്ന് ചെലവിനൊന്ന് നമ്മളത്ര പൈസ കിട്ട്ണ്ല്ല്യല്ലോ. ചെ ചെലവിനോക്കെ കൊറച്ച് പൈസണ്ടായ മതിന്ന് പർഞ്ഞ് ഉം അപ്പ കൊറച്ച് കിട്ടിയാലും ഓൽക്ക്‌ ലാഭല്ലേ എവ്ട്ന്ന് ഉം എല്ലാ സാധനത്തിനും പൈസ കൊറവാണ്
ആഹ് അതാണ് അവിടെ ഓൽക്ക് പൈസ കൊറവാണ് ഇവിട്പ്പം അധികം ആൾക്കാര് ഇപ്പം റൂമെടുത്തിട്ടും ഒക്കെ താമസിക്ക്‌ണോലാണല്ലോ നമ്മടെ പണിക്കാര് ഞങ്ങളെ ഇവിടെക്കെ ചുറ്റും കൊറേ ഹിന്ദിക്കാര്ണ്ട് ഓര് ഇതേപോൽതന്നെ ഉം പെണ്ണുങ്ങളും കുട്ടികളൊക്കായിട്ട് താമസിക്ക്‌ണോലും ഉണ്ട് അല്ലാത്തോരും ഉണ്ട് ഇവി ടെ പ്പോരൊക്കെങ്ങനെ റൂമെടുത്താണ്ട്ങ്ങനെ താമസി ആഹ് ആഹ് അങ്ങനെ ഇണ്ട്ലേ ആഹ് പിന്നെ എന്നിട്ട്പ്പം ചെലവ്ണ്ടോ പണിക്കാര്ക്ക്
ആഹ് ചെലവ്ണ്ട് ചെലവ് കൊടുക്കണം ആഹ് ഭക്ഷണം രാവിലെ ചായ കൊടുക്കണം എല്ലാം സമയം നാല് നേരം ഇണ്ട് രാവിലെ പാൽ ചായ കൊടുക്കണം പിന്നെ പത്തണിക്ക് കഞ്ഞി ഉച്ചക്ക് ചോറ് വൈകുന്നേരം ചായ പത് പത്തണിക്ക് കഞ്ഞി കൂ ട്ടാനും വേണം പിന്നെ ഉച്ചക്ക് ചോറ് വൈകുന്നേരം ചായ
ആഹ് ആഹ് ഞങ്ങളവിടെ പണിക്കാരുള്ള സമയത്ത് എങ്ങനെയാണ് ചോയിച്ചാല് രാവിലെ ഇതേ പോലെ തന്നെ വന്നോടുമ്പാട് ഒരു ചായ കൊടുക്കും പിന്നെ അത് കഴിഞ്ഞ് പത്ത് പത്തണിക്കമ്മള് പത്തിരിം ചായേം കൊടുക്കണം പത്തിരിം ചായേം കോയിമുട്ട മുട്ടക്കറിയോ ചിക്കന്റെ കറിയോ എന്തെങ്കിലൊക്കെ കറിയൊക്കെ കൂട്ടിയാ വെച്ചാണ്ട് കൊടുക്കണം അത് കയ്ഞ്ഞിട്ട് ഉച്ചക്കമ്മളൊരു ചോറ് കൊടുക്കണം അത് കയ്ഞ്ഞിട്ട് വൈ കുന്നേരം ചായൊടുക്കണം എന്നിട്ടോല് പിന്നെ പണിയെടുത്ത് പോകും അത്ര അങ്ങനെണ്
ഈ അതല്ല രസം ഇത് പിന്നാ ഓല് പത്തണിക്ക് ഭക്ഷണം കഴിച്ചു കുത്തിർന്നാലും ഒരു ഒരു മണിക്കൂർ കത്തി ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് കുത്തിർന്നാലും ഓലു ഈ നാല് നേരേം ഒരോ നല്ല രസം ഇപ്പം ഫോണും കൂടി വന്നതോണ്ടേ നല്ല ഇത് ര എത്രയാ ഇട്ട്ക്കണ്ന്ന് ഓൽക്കറില്ലല്ലോ ഫോണും നോക്കി
ഇതൊക്കെ ആഹ് വെയിലത്തൊക്കെ റസ്റ്റ് എടുക്കാണെങ്കി പിന്നേം കൊയപ്പില്ല വിചാരിച്ചിക്ക ഭയങ്കര ഞങ്ങളിവടെ കൊട്ട ഞമ്മക്ക് ഇതിന്റെ എടക്ക് ഭയങ്കര വെയിലേനെല്ലോ പൊറത്തെറങ്ങാൻ പറ്റാ ത്ത കോലത്തിലുള്ള വെയിലേനല്ലോ ആഹ് സമയത്തേനു ഞങ്ങക്ക് പട് ഉം പടവിന്റെ പണിക്കാരുണ്ടായിനെ പടവിന്റെ പണിക്കാരുണ്ടായപ്പോ ഓരെന്തെയ്ത് എന്താണ് ചോർ ർന്നാണ്ട് ഓല് കൊറച്ചേരം റസ്റ്റ് എടുത്ത് അത്രേള്ളൂ പക്ഷെ അന്നേരൊക്കെ പറഞ്ഞാല് പയങ്കര വെയിലായിട്ട് ഇവരെക്കൊണ്ട് ഞമ്മക്കന്നെ പാവം തോന്നാ കണ്ടിട്ട് കാരണം ഞങ്ങനെ പറയേം ചെയ്യും ആഹ്
ഏഹ് കൊയ്
ആഹ് എന്ന്ട്ട് ഞാനുതേ ആഹ് ഞാനിതേ പോൽ തന്നെ മുന്തിരായിട്ടും എന്തെങ്കിലൊക്കെ ജ്യൂസ് അടിച്ചിട്ട് ഇങ്ങനെ കൊടുക്കാ ചെയ്യാ നല്ല തണുപ്പില് കൊടുക്കാ ചെ യ്യാ ആർക്കായാലും ഭയങ്കര ഓര്ന്നെ പറയുകയാണെങ്കി കരാറിന്റെ പണി പറയേനി ഓര് കാരാർ പണിക്കാരേനി അപ്പൊ ഓര്ക്ക് ഭക്ഷണൊന്നുല്ലേനി അതേ പോലെ ഞങ്ങള് ഭക്ഷണൊന്നും ഇല്ലാരുന്നു ഞങ്ങളിങ്ങട്ട് ചായേം കൊടുക്കും അതേപോലെത്തന്നെ ഒരു പന്ത്രണ്ടെണിക്കെ ആയി കഴിഞ്ഞാ ഒരു ജൂസൊടുക്കും പിന്നെ വൈന്നാരം അതേപോലെത്തന്നെ ചായേം എന്തെങ്കിലും പലഹാരം അങ്ങനെ എന്തെങ്കിലൊക്കെ കൊടുക്കും അങ്ങനെ കൊടു ക്കും പക്ഷെ ഇബലെക്കൊണ്ട് ഞമ്മക്കൊരു പാവം തോന്നൃ കണ്ടിട്ടേ.
ഹാ വെയിലത്ത് ഞാന് ഇച്ചിരിക്കഴിഞ്ഞ് ജ്യൂസ് അതൊക്കെ അടിച്ചു കൊടുത്തീന്
ആ അടിച്ചുകൊടുക്കാം ഞമ്മളെ വീട്ടില് പണിയെടുക്കാൻ വന്നോലല്ലേ. ആ ഭയങ്കര ദാഹാണേ അതും ഒരെണ്ണം. പറയും ചെയ്യും നിങ്ങള് കൊറച്ച് ഐസുംകട്ട തോനെയിട്ടോളീട്ടോ ഞങ്ങളെവിടെണെങ്കിലും ആ തണുപ്പ് ഞങ്ങളെവിടാണെങ്കിലോ പ്ര പ്രത്യേകിച്ചാണ് ഭയങ്കര മരങ്ങളൊന്നും വല്ലാണ്ട് ഇല്ലാണ്ട് ഭയങ്കര ചൂടങ്ങട്ടൊരു പറയും ചെയ്യും എമ്മാ ചൂടാന്നറിയോ ഇവിടെന്നെങ്ങനെ പണിയെടുക്കും ഞങ്ങക്കന്നെ കയ്യണില്ലാന്നൊക്കെ. ഞാൻ ഇങ്ങനെ ആലോയിക്കാ നമ്മളെക്കീ റോഡിനൊക്കെ കൊറെ പണിക്കാരുണ്ടല്ലോ റോഡു പണിക്കൊക്കെ. ഐറ്റ് ഐറ്റിങ്ങളെ. ആഹാ വണ്ടിന്റെതു പോണതും ഞാൻ പറയാ എങ്ങനെ ഐറ്റിങ്ങളൊക്കെ നിക്കണതെന്ന് ഒക്കെ കണ്ടാ പാവം തോന്നും ഇപ്പൊ ഞമ്മള്. ഇപ്പം ഞമ്മളിപ്പോ അവിടങ്ങനെ നിക്കണ്ടല്ലൊ ഞമ്മിളപ്പസ് മ്മാരും എ ആ ഇപ്പോ ദേ പോലെ പണി യെടുത്ത് വരുന്നോലാവുവല്ലോ നമ്മളെ ഭർത്താക്കന്മാരൊക്കെ ഗൾഫിലുള്ളോലും ഇതൊ ക്കെ അങ്ങനെയാണല്ലോ അമ്മളിതൊന്നും അറിയുന്നില്ല. നമ്മളിവടങ്ങനെ നിന്നാണ്ട് നിക്കാണല്ലോ നമ്മെളെ ഇവരതൊക്കെ കൺ കണ്ടാ അമ്മക്കുതന്നെ പാവം തോന്നും ആഹ്. ഇബടൊക്കെ ഭയങ്കര ചൂടാ ഞാൻ അങ്ങോട്ടിങ്ങനെ പറയേനി ഇമ്മാരി ചൂടത്ത്
ആഹ് ചൂടിന്റെ ചൂട് സഹിക്കാൻ കയ്യാഞ്ഞിട്ടെന്നെപ്പൊ ഇവിടെ കുടുക്കണത് ഈ ചു വെയിലിങ്ങട്ടായില്ലെങ്കില് രാവും പകലും അകത്ത് നിക്കാൻ കയ്യൂല പൊറത്ത് നിക്കാൻ കയ്യൂല അകത്ത് നിന്നാലും ഫേനൊക്കെ ചൂട് കാറ്റിങ്ങോട്ട് വെരും പൊറത്തുക്ക് എറങ്ങാനും കയ്യുല.
ഇവിടെ അങ്ങനെതന്നെ ഇവിടെ അങ്ങനെ തന്നെയാണേ ഭയങ്കര ചൂടാണ് ഇങ്ങട്ട് ചൂ പാന് ഇട്ടാലും ചൂട് കാറ്റാണ് വരിക അങ്ങനെയാണ്.
റൂമില് രണ്ടു ഫാനൊക്കെ ഇട്ടാലും ചൂടാ ഒർങ്ങൂല ഒറക്ക് ഇല്ലാഞ്ഞിട്ടിങ്ങട്ട്. തീനിക്കും ഇ വെയിലിങ്ങട്ട് അധികായാല്.
ഞങ്ങളിവിടെ നെലത്ത്. ആ ഞാനൊക്കെ നെലത്ത് എന്തുചെയ്തു അറിയോ വെള്ളം ഒഴിച്ചേക്കും അങ്ങട്ട് അയിലങ്ങട്ട് കെട ക്കും അല്ലെങ്കില് എന്തെ നനഞ്ഞ ഡ്രസ്സ് എന്തെങ്കിലും ഇട്ടണ്ണാണ്ട് കെടക്കും അമ്മാതിരി. ചൂടാ അപ്പ ആ സമയത്ത് എന്നിട്ടും അത് നമ്മളെ ശരീരത്തില് വെച്ചൊണ്ടാമ്പോ റങ്ങും ചെയ്യും ഇല്ലാ അയ്യെ പന്ത്രണ്ടുണി ഒരു മണി ആവൂവല്ലോ ഒറ റക്കം വരൂല അമ്മാതിരി ഇതാണ് എന്താ ചെയ്യാനാ
ഒറക്കം വ വരാതെ പ രണ്ട് മണിക്കൊക്കെ ഉറക്കം എണീച്ചുഞാൻ മേലുകഴുകും ഉം
ഞാനൊക്കെ അഞ്ച് പ്രാവശ്യോ ആറു പ്രാവശ്യോ ഒരു ഒരുദെ ഒര് ദിവസം തന്നെ അ അഞ്ച് പ്രാവശ്യോ ആറു പ്രാവശ്യോക്കെ മേലെഴുകും കുളിക്കേം ചെയ്യും എനിക്ക് തലൊക്കെ നനക്കാഞ്ഞെ
തലയിലൊക്കെ അങ്ങട്ട് ചൂടടിച്ചിട്ടുണ്ടല്ലോ ചൂട് കുരു എടുത്തിട്ടാണ്ട് ചൊറിഞ്ഞ് ട്ട് മേലൊന്നാകെ പൊള്ള് പൊന്താണ് ചൂട് കുരു ഹെന്നാമാതിരി ഈ പ്രാവശ്യത്തെ ചൂടൊക്കെ ഭയങ്കര സഹിക്കാൻ കഴിയാത്ത ചൂടാണ്ടൊയീനത്. ഇപ്പ് ഈയൊ കഴിഞ്ഞവർഷത്തേക്കാ ഈ വർഷ ത്തെ ഈ വർഷത്തെ ചൂട് എന്ത് ചൂടാണന്ന് അറിയോ സഹിക്കാൻ കഴിയണി ല്ല പക്ഷെ മേലക്കെടാണെങ്കിൽ ഓടൊക്കെ ഉള്ള വീടൊക്കെ ആണെങ്കിൽ നല്ലതാണ് അവ അവർക്കൊന്നും വല്ലാ ചൂടുണ്ടാവൂല എന്ന ശരി ട്ടോ. ഞാൻ വിളിക്കാട്ടോ ഇങ്ങളെ
ആഹ് നയിക്കോട്ടെ